ഹലോ കേൾക്ക്ന്നില്ലേ?
ആ കേക്കാണ്ട്.
ആ ഉറക്കെ പറയുവോ? ഹലോ
ഉറക്കെ പറയുവോ? സൗണ്ട് കൊറവാണ്. ആഇപ്പ കേക്കുന്നു. എന്താ പരിപാടി ചായ കുടിച്ചോ?
ചായ പണിലാണ് ഞാൻ ഉണ്ടാക്കാൻ നോക്കുന്നുള്ളു.
ആ എന്താ കടികളൊക്കെ ഉണ്ടാക്കുവോ വൈകുന്നേരം?
ആ എന്തെങ്കിലും പോലെ കടി ഉണ്ടാക്കും കുട്ടികള് സ്കൂൾന്ന് വരുമ്പോ എന്തെങ്കിലും ഒരു കടി വേണോലോ ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കും.
എന്താ എ?
ആ ആ ആ
ഉം. എന്താന്നൊക്കെ ഉണ്ടാക്കണം.
അപ്പൊ വെളിച്ചെണ്ണപ്പത്തിരി ഉണ്ടാക്കാച്ചിട്ട് നിക്ക.
ആ അ ഒരു വെറൈറ്റി ആണല്ലോ? എങ്ങനെ ഉണ്ടാക്കുക?
പത്തിരി ഉണ്ടാക്കൂല്ലേ. പത്തിരി ഉണ്ടാക്കാറിയോ?
ആ ആ അതറിയാം. ആ പത്തിരി അറിയാം. പക്ഷെവെളിച്ചണ്ണ പത്തിരി
ആ പത്തിരി ഉണ്ടാക്കണ ഞമ്മള് മാവ് മട്ടുവല്ലോ?
ആ
ആ വാട്ട്ണേല്ല് കൊറച്ച് ഉള്ളിയും ചെറിയുള്ളി അരിഞ്ഞിട്ട് അതും ജീരകവും തേങ്ങയും ചിരവിട്ടിട്ട് വാട്ടുക എന്നിട്ട്ത് കുഴച്ചിട്ട് വട്ടാക്കിയിട്ട് എണ്ണ ട്ടിട്ട് പോരിക്കയാ
ആ
അപ്പോ ഉച്ചക്ക് ബീഫ് വെച്ചണ്ട് അപ്പൊ അതിലക്കെ പോകുമ്പ രസണ്ടാവും അത് ഇണ്ടാക്കട്ടെ വച്ച്
അത് ശരിയാണ് ബീഫിൻ്റെ ഗ്രേവിയും ഈ പത്തിരി കൂടി ആവുമ്പോ നല്ല രസ ആവുവല്ലോ ആ ഹസ്ബൻ്റ ഒക്കെ ജോലിക്ക് പോയോ ഇവിടെ അങ്ങനെ ഉണ്ടാക്കുന്നില്ല ഇവിടെ എന്തേലെക്കെ കാലത്തെ ഉണ്ടെങ്കി അങ്ങനെ കുട്ടികൾക്കൊക്കെ സ്കൂള് വിട്ട് വരുമ്പോ വാക്കി കൊടുക്കും അങ്ങനെ നിർബന്ധന്നുമില്ല
ഉം അങ്ങനെ ഇവിടെ പിന്നെ ഇവര് പണിക്ക് പോയാ അവിടുന്ന് വരുമ്പോ അവര് കല്ല് വണ്ടിയില് പോവുവാണ് അപ്പ ഓലും നല്ല വിഷപ്പില്ലായിരിക്കും വരിക അവിടുന്ന് ചെലപ്പോ ഉച്ചക്ക് ചോറ് കിട്ടുള്ളു അപ്പം എന്തിര് വെണ്ണയിൽ പൊരിച്ചതൊന്നും എന്നും ഉണ്ടാക്കൂലട്ടോ അല്ല അട പോലെ
ആ ആ് ആ ആടക്കെ ഉണ്ടാക്കടണ്ട് ഞാന് ഇവിടെ പൂവട സാധാരണ അട അങ്ങനത്തൊക്കെ ഉണ്ടാക്കും പക്ഷെ അങ്ങനെ എപ്പള് ഒന്നും ഉണ്ടാകൂല
ആ എപ്പഴും ഇല്ല ചെലപ്പം ബേക്കറിമ്മ പോവും ഇന്നിപ്പോ അങ്ങനെ ആ കറി ഉള്ളതുകൊണ്ട് ഇത് ഇണ്ടാ
ആ അതെ
ഉം
പച്ചക്കറി ഒക്കെ ഉണ്ടോ അതൊക്കെ പച്ചക്കറി ഒക്കെ ഉണ്ട
ഞാൻ ഉണ്ടാക്കൂല ഒക്കെ വാങ്ങല് തന്നെ
എല്ലാം വാങ്ങണല്ലേ ഒന്നുല്ലേ വീട്ടില് ഉണ്ടാക്കല്
മുളക് ഉണ്ട് മുളകും തെയ്ക്കെ വെച്ചിട്ട് അതൊക്കെ വ മുളകുണ്ട് പിന്നെ ചീരമുളക് ഒക്കെ ഉണ്ട് അങ്ങന ഒന്നില്ല മുരിങ്ങ ഉണ്ട് അങ്ങനെയള്ള ഒക്കെണ്ട് അല്ലാതൊ ഒന്നുല്ല
കറൂട്ട പപ്പായ
ആ അത്ണ്ട് അതുണ്ട് ആ ആ ആ വേപ്പിന്റെ ഇല
ആ
അങ്ങനെയുള്ളതൊക്കെ ഉണ്ട് ആം
കാര്യത്തിന്നൊക്കെ എന്തൊക്കെ മേടിച്ചല്ലോ എനീക്കാ അല്ലേ
ആ അതൊക്കെ മേടിച്ച ചെയ്യാ അങ്ങനെയുള്ള ഒന്നും ഉണ്ടാക്കാൻ നമ്മുക്ക് ഒഴിവുണ്ടാവില്ല
ആ
മം അവിടെ വീട്ടില് എന്തേലും ഉണ്ടോ
ഇവിടെ അതെ അവിടുത്തെ പോലൊക്കെ തന്നെയി പിന്നെ കൊറച്ച് ഏ എന്താ മത്തൻ തല അങ്ങനത്തെക്കെ ഉണ്ടല്ലോ ചീര
പയറ് അങ്ങനെയുള്ള ഒക്കെ ഉണ്ടാവൂലേ ആ
മം കാര്യായിട്ട് ഒന്നുല്ല ഇപ്പം പയ്യ ഇനം പോലെ മേടിച്ചലേ
മം
അങ്ങനെ വെല്ലാണ്ടാക്കുന്നു ടൂറൊക്കെ പോയിനോ പെരുന്നാളൊക്കെ ആയിട്ട്
മം പെരുന്നാളായിട്ട് പൊന്നാനി ഒക്കെ പോവലുണ്ട്
ഏ എങ്ങനെയാ പോയത്
ഇവിടെ ഇക്കാന്റെ കൂടെ തന്നെ ഞങ്ങള് കുട്ടികളും ഞങ്ങള് എമ്പാടും പോവും രണ്ട് കുട്ടിയള്ണ്ട്.
കാറിലാണോ
ആ കാറിലെന്നെ പോവ
ഫാമിലി ആയിട്ട് അങ്ങനെ പോയെക്കും ല്ലേ
മം മം
അവ്ടെന്തെങ്കിലും കാണാൻ എന്തേലും ഇണ്ടോ
അവിടെത് ഇതെന്താ അങ്ങനെ ബോട്ടിംഗ്ണ്ട്
രണ്ട് മണിക്കൂറും ബോ
ആ അതൊന്നും ഞങ്ങ കേറീല ട്ടോ അത് കുട്ടിയളേറ്റ് പോവുമ്പോ റിസ്ക്കാണ് പറഞ്ഞിട്ട് അതൊന്നും അയിലൊന്നും കേറീല്ല
ആ ശെ
മം പിന്നപ്പോ അവിടെ ഒരു കർമ്മ റോഡ് പറഞ്ഞിട്ട് അ അവിടെ ഒരു ഭാഗണ്ടല്ലോ അവിടെ നല്ല ആ നമ്മള് പൊന്നാനി ആ കടപ്പുറത്ത്ക്കൊക്കെ അങ്ങട്ട് പോണ വേറൊരു റൂട്ടിന് അങ്ങനാട്ട് പോയിട്ട് പിന്നെ അങ്ങോട്ട്ക്ക് ചെന്ന് ചാടും അതിലെ പോയ നല്ല കാഴ്ചകൾണ്ട് വൈന്നേരങ്ങളിലൊ ക്കെ നല്ലത സൈഡ് കൂടെ നിറയെ ഏ ചായേടെ കടേക്കായിട്ടേ നല്ല വെറൈറ്റി കടികളും ചായയും അങ്ങനൊക്കെണ്ട് അല്ല അങ്ങനെ പോയി അവിടെങ്ങനെ ബോട്ടിംഗ് ഒക്കെയ
റോഡ് സൈഡ് കൂടെ
ആഹ് റോഡ് സൈഡ് കൂടെ
ആ. അങ്ങനെ കൊറെ കാണാണ്ടാവുംല്ലേ
മം
വേറെട്ക്കേലും പോയിനിയോ
വേറെ എവ്ടുക്കും പോയിട്ടില്ല. പെരുന്നാളായിട്ട് അങ്ങട്ടന്നെ പോയുള്ളു
ഇതിന്റെ മുമ്പോ
മുമ്പും കര്യായിട്ട് അങ്ങനാട്ട് പോവൊന്നുല്ല ഇങ്ങനെ ഇവിടക്കന്നെപ്പോ ഒന്ന് ര ണ്ട് പ്രാവശ്യം പോയത് ഇന്നാലും ദൂര വൈക്കൊന്നും അങ്ങനെ പോയിട്ടില്ല
പാർക്ക്ക്കൊക്കെ പോവലില്ലേ
ആ വെള്ളിയങ്കല്ല് പാർക്കൊക്കെ ഇണ്ട് അതറിയോ
ഞാൻ കേട്ടിട്ടില്ല അത് എവിടെ വരുന്ന സ്ഥലം
അത് തൃത്താലാ ഭാഗത്ത
ആ ഏ വല്ല്യ പാർക്ക
ആ വല്ല്യ ഒരു പൈതൃക പാർക്ക്ന്ന് അറിയപ്പെടുന്നത് ഇപ്പ അടു ത്തൊക്കെ ആയിട്ട് വന്നെന്നെയാണ് മം അങ്ങട്ട് പോവല്ണ്ട് വീട്ടിലൊക്കെ പോയാലും വീട്ടുക്ക് പോവുമ്പളും അങ്ങോട്ടൊക്കെ കേറും.
ആ
അവിടങ്ങനെ കാണാനൊക്കെ ഇണ്ട്
അവിടെ കാര്യായിട്ട് പാർക്കിലാവുമ്പോ കുട്ടികൾക്ക് ഊഞ്ഞാല, ഈ ഉതിരുന്ന സീസോമ് അങ്ങന ത്തെ കാര്യങ്ങളൊക്കെയാവോലോ.
ആഹ് അങ്ങനത്തെ ഒക്കെ തന്നെ ഉള്ളൂ. ഉം പിന്നെ നമുക്ക് ഇങ്ങനെ അപ്പറത്തൊക്കെങ്ങനെ ഉപ്പിലിട്ട അങ്ങനെ വെറൈ
ആഹ് ആഹ് അങ്ങനത്തൊക്കെണ്ടാവും. ഐസ്ക്രീമ്
ആ ഐസ്ക്രീമ്, ഇങ്ങനെ ഉപ്പിലിട്ട സാധനങ്ങള് അങ്ങനെയൊക്കെ ആയിട്ട്ണ്ടാവും. അതൊക്കെ കഴിച്ച് പോരും. അത്ര തന്നെ അല്ലാതെ ലോങ് ട്രിപ്പ് ഒന്നും അങ്ങനെ പോവലില്ല.
ഇല്ലല്ലേ ഞങ്ങള് പോയിനി. ഞങ്ങള് കക്കാടം പൊയി ൽ ഇണ്ടല്ലോ കേട്ട്ക്ക്ന്നോ?
ആഹ് കേട്ടിട്ട്ണ്ട്.
ആ അങ്ങിട്ട് പോയിന് പ്പൊ ഒരാഴ്ച കഴിഞ്ഞു പോയിട്ട് പോയി വന്നിട്ട്.
ആഹ് ഇപ്പൊ സ്കൂൾ തുറന്നതിന്റെ ശേഷം.
ആഹ് സ്കൂൾ തോറന്നതിന്റെ ശേഷം തന്നെ.
ആഹ്.
എന്താ അവിടെ രീസം ന്നിന്നോ ഈ റിസോർട്ടക്കെ എടുത്ങാണ്ട്
ആഹ് ആഹ് ആഹ് ഫോണിലൊക്കെ കണ്ടിട്ട്ണ്ട്.
അങ്ങനെ നിന്നു പിന്നെപ്പ ഇറ്റ ഒരു കൊടികുത്തിമല ടിക്കണ അവിടെല്ലെ അവിട്‌ക്ക് പോയി അവിടന്ന് പിന്ന നമുക്ക് നടക്കനക്കെ കെതികേടാണ് ഈ റോഡൊക്കെ ഭയങ്കര മോശായിരിക്കുന്നു ഈ മഴക്കെ പെയ്തോണ്ട്
ആഹ്.
അപ്പൊ എനിക്ക് പിന്നെ ജീപ്പിലൊക്കെ പോയത്.
ആഹ് ഓഫ് റോഡ് ഒക്കെണ്ട് തോന്നണ്ട അവിടെല്ലേ?
ആ ഓലതായി അവിടെ കുറച്ച് അങ്ങോട്ട് മല കയറാനായിട്ടുണ്ട് ജീപ്പാൾ.
ആഅ
ആ ജീപ്പിലാ പോയത് നമ്മളെ വണ്ടിയൊന്നും കയറാ നമ്മക്ക് കയ്യൂല്ല അപ്പെ എക്സ്പ്പിറിയന്സ്ല്ല്ലോൽകെ ള്ളു പറ്റാ. പിന്നായിട്ട മക്കീപ്പകൾുണ്ട് അയിലങ്ങനെ പോയി അവിടെ നല്ല തിരക്ക ആരിയായിട്ട് കോടയാണല്ലോ. അക്കടം
ആ കണ്ടിട്ടുണ്ട് ഫോണിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ട് ഞാൻ ശരിക്കും പോയി
ആ മലന്റെ മുകളിൽ കയറിയാല് ഒന്നും കാണൂല.
ആ നിങ്ങളങ്ങനെ കു കുട്ടികളൊക്കെ ആയിട്ട് പോവാവൂലെ?
ആഹ് ഞങ്ങള് ഫാമിലി ആയിട്ട് അങ്ങനെ പോയതാണ് പിന്നെ ഹസ്ബന്റിന്റെ ഫ്രണ്ടും ഓന്റെ വാരി ഉണ്ടേനി. അങ്ങനെ അങ്ങ ഒരു കാറല്ലാം അങ്ങനെ പോയണ്ടാ മുകളൾന്ന് നോക്കിയ കോട കൊണ്ട് ഒന്നും കാണൂല്ല ഇടക്ക് കോട ഇങ്ങനെ നീങ്ങും നീങ്ങി പോകുമ്പോ അപ്പൊ ങ്ങനെ ശെരിക്ക് കാണാ താഴത്ത്ക്കൊക്കെ. കൊറേ ആൾക്കാരുണ്ട് പല പ്രായക്കാര്ണ്ട്. ചെറുപ്പക്കാരും വായസായോലൊക്കെണ്ട്. ഇപ്പൊക്കെ ഒരു രസാണല്ലോ അങ്ങനെ അങ്ങന ഒരു ദിവസം അവെടെ പോയി ആഹ് ഒരു ദിവസം അടക്കങ്ങനെ നിന്നു പിന്നെ. കുട്ടിക്കൊക്കെ ഭക്ഷണൊക്കെ ഞങ്ങള്ൾ ഞാൻ ഇവിടുന്ന് കൊണ്ടപോയിന്നു റാഗി പൊടിയൊക്കെ ഇങ്ങാണ്ട് ഓലെ അടുക്കളയിന്ന് നമ്മ
പ്രായം ചെറിയ കുട്ടിയ
ഒന്നര വയസ്സ്.
ആഹ്
മ മറ്റേതൊന്നും ഭക്ഷണം നമ്മള് കഴിക്കുന്ന ഭക്ഷണം ഒന്നും അങ്ങനെ കഴിക്കൂലല്ലോ?
ആഹ് ആ
അങ്ങനെ കൊ കൊടുത്തു രാത്രി അവർക്ക് ണ്ടാക്കിയ ഭക്ഷണ ണ്ടീനു അത അരച്ച പിന്നെ രാവിലക്ക് എന്താ റാഗി കൊടുത്തു. പിന്നെ നമ്മളെത്ത് ഭക്ഷണൊക്കെ നമ്മള് ഏൽപ്പിച്ചണം.
ആഹ് ആഹ് കണ്ടിട്ടുണ്ട് ആ അവിടെ അങ്ങനെ ഫുഡ് ഇങ്ങനെ നമ്മൾ പോയ ആയിടുക്കണതൊക്കെ കണ്ടിട്ടുണ്ട്
നമ്മള് കൊടുക്കണം ഓല് എന്തെന്തൊക്കെ ഓഡർക്കെ ഓല് കൊടുക്കും.
എന്താ വേണ്ട വച്ചാ ഞമ്മക്ക് അവിടന്ന്ട്‌ത്ത് കഴിക്കല്ലേ?
ആഹ എടുത്ത് കഴിക്കല നമ്മള് ഓർഡർ ഓലൈനനുസരിച്ച് സ്റ്റോറന്റ് ബുക്ക് ചെയ്ത്ങ്ങാണ്ട് അങ്ങനെ കൊണ്ടർലെനി. പിന്നെ രാവിലത്തത് ഓലെ റിസോർട്ടില് പെടും അതില് പിന്നെ ചായയും എന്തെങ്കിലും ഒരു കടി ഞങ്ങൾക്ക് അവിടെണ്ടനിം പുട്ടെനി പുട്ടും കടല
ആഹ്
പച്ചപ്പട്ടാണി ഗ്രീം ഗ്രീൻപിസിന്റെ കറീം
ആഹ്
ആഹ് അത് രണ്ടേനിം പിന്നെ ഞങ്ങളവിടുന്ന് ഇങ്ങനെ തിരിച്ചു പോന്നു കൊടികുത്തിമലക്കെ ഇങ്ങനെ കേറി ഭക്ഷണൊക്കെ കഴി ഇങ്ങനെ വീട്ടിലെത്തിയപ്പോ തന്നെ വൈന്നേരം ആയിക്കണ് എന്തായാലും നല്ല രസാണ് കാണാനൊക്കെ ഞമ്മള്
കുമളി
ഉം എവിടെലൊക്കെ പോയി പൊറത്തെ കാഴ്ചളൊക്കെ കാണാൻ നല്ല രസ ണ് ഇങ്ങനെ പോണം
ആഹ് ആരെങ്കിലൊക്കെ കമ്പനിക്കൊക്കെ ഇങ്ങനെണ്ടെങ്കി
ആഹ് കമ്പനിക്കും വേണം ഞമ്മള് ഒറ്റക്ക് പോവുമ്പോ രസം കി ട്ടൂല ഫ്രൻഡ്സ് ത്താലോ അല്ലെങ്കി കുടുംബക്കാരൊക്കെ ആയിട്ട് അങ്ങനെ പോവുമ്പോ ഒരു രസാണ്
ആഹ് ഞങ്ങളവടെ ചെന്നപ്പോ ഞങ്ങള് ഈ പരിസരത്തന്നെ കുറച്ചപ്പുറത്തെള്ള എ് ഒരു വേറൊരു ഫാമിലി ഇണ്ടേനു ഓല് ഞങ്ങളിലാറോ കുറച്ച് വല്ല്യ ഫാമിലി ആയിക്കും ഓല് പിന്നെ ഭക്ഷണം ക്കെ ഓല് കൊണ്ടനേ ന്ന് പിന്നെ മന്തി ഓലെന്നെ രാത്രി ത്തേക്ക്ള്ള ഓലെന്നെ അവടെ അടുക്കളേന്ന് ഇണ്ടാക്കിണ്ട് മന്
പിന്നെ അൽഫാമ എന്താറിയില്ല ചിക്കനൊക്കെ കൊണ്ടരണ് കണ്ട് ഓല് എല്ലാ സാനം കൊണ്ട്ന്നെ പോന്നക്കെ അവടന്ന് കുക്കിയ്യാ യാള്ളത് അങ്ങ ആഹ് ആ സൗ ഓര അടുക്കള മ്മ്ക് കൊയിച്ചു തരും നമ്മളവടന്ന് കുക്ക് ചെയ്യാണങ്കി
ഉം ഉം
വേണങ്കി ചെയ്യ അങ്ങനെയൊക്കെ ഓലങ്ങനകു ക്കിയ്തു ഞങ്ങിങ്ങനെ പൊറത്തുന്ന് ഫുഡ് കഴിക്കും ചെയ്തു ആഹ് ന്ന ഓക്ക ന്നാ ശരി
ആഹ്